ഉ
ഹലോ
കേക്കാൻ കയ്യ്ന്ന്ണ്ടോ?
ആഹ് കേക്കാം പറഞ്ഞോ.
ആഹ് ഓക്കെ.
പിന്ന
എന്താണ് ഫുഡൊക്കെ കഴ്ച്ചോ?
കഴ്ച്ചൂ വൈകീട്ട് ചായ കുടി കഴിഞ്ഞിങ്ങനെ ഇരിക്ക്‌ന്ന് ഉച്ചക്ക് ചോറ് മീൻകറി തോരൻ മീൻ വറ്ത്തത്
അതെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല
ഇല്ല സ്പെഷ്യല് ഒന്നും ഇല്ലാര്ന്നു
അതെ
പിന്നെ
അവിടെ എന്താ ഇവിടെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല തലക്കറീന്ന് പറയും തല ചൂരമീൻ ഉണ്ടല്ലോ ചൂരമീൻ നിങ്ങവിടെ എന്താണ് പറയാന്ന്റിയില്ല ആഹ് ആഹ് അതെ ചൂരമീൻ പുളി വെച്ച് പുളി വെച്ച് തലയുടെ ഭാഗം വലിയൊരു തല കിട്ടി ഈ മഴയായ അതുകൊണ്ട് തലയൊക്കെ കിട്ടാൻ ഈ മീൻ കിട്ടാൻ തന്നെ പ്രശ്നമായ്രുന്നു ഇപ്പഴാണ് അത്പ്പം ആഹ് ഇപ്പന്ന് തല കിട്ടിയപ്പം പിന്നെ അത് വെച്ചു
ഉം ഉം ചീന് ചീന ഉണ്ടായ്രുന്നു കപ്പാ
ആഹ് ആഹ് ആഹ് ചീന ഉണ്ടായ്രുന്നു
ഉം ഉം
ചീനി പിന്നെ ഒത്തിരി ഒണ്ട് മഴയായോണ്ട് എല്ലാം നല്ല പോലെ ആക്കിയിട്ടൊണ്ട് എല്ലാം കെളച്ചെടുക്കാൻ പറ്റുന്നൊണ്ട്
ആഹ് ആഹ്
നിങ്ങളെ അവിടെ എങ്ങനെയാ മഴയ്ണ്ടാ?
മഴ ഇന്ന് മഴയില്ലായിരുന്നു
മഴയില്ലാ ഇവിടെ ഇന്ന് മഴയില്ലാ
ഉം ഉം ഉം
പിന്നെ എന്തൊക്കെയാണ് പരിപാടി വൈകിട്ടായിട്ട്
ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു ഇല്ല വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു
പലഹാരങ്ങളൊക്കെ ഒണ്ടാക്കിയോ?
പലഹാരം സ്നാക്സൊക്കെ ഒണ്ടായിരുന്നു പിന്നെ ഒന്നും ഒണ്ടാക്കിയൊന്നുല്ലാ
ഒന്നും ഒണ്ടാക്കിയില്ലാ ആഹ് നിങ്ങള് പ്രധാനായിട്ട് എന്താ നിങ്ങളവിടെ ഒണ്ടാക്കുന്നെ
ഞാ വയ്‌ രാവിലെയോ?
അതെ രാവിലെ ഈ വൈകുന്നേരങ്ങളിലൊക്കെ എന്തൊക്കെ പലഹാരങ്ങളാ ഒണ്ടാക്കുന്നെ അതോ കടേന്ന് വാങ്ങോ?
ഓട്ടടയൊക്കെ ഒണ്ടാക്കും എലയപ്പം ഓട്ടടാ
ഓട്ടട ഓട്ടട എന്ന് പറയുമ്പം നമ്മളെ എലയപ്പത്തിന്റെ വേറൊരു ഇത്
ആഹ് അത് ഓട്ടില് ചുട്ട് എടുക്കുന്നാ
ഓട്ടി ചുട്ട് എടുക്കുന്നത് എല കരിഞ്ഞെടുക്കുന്നിട്ട് ആഹ് ശർ ക്കരയും തേങ്ങ അകത്ത് വെച്ചിട്ടല്ലേ ആഹ് ഓട്ടട ആഹ് ഞങ്ങൾ ഇവിടെ അത് തന്നെയാ പറയ്ന്നെ ഓട്ടടാ
ആഹ് ആഹ്
അതൊക്കെയാണോ ഒണ്ടാക്കുന്നെ
ആഹ് അതെ
മഴക്കാലവായാലും ഉം പ്രത്യേകിച്ചൊന്നും ഒന്നും ഒണ്ടാക്ക
ഉം ഉം ഇല്ലാ പ്രത്യേകിച്ചൊന്നുല്ലാ തോന്നുമ്പഴൊക്കെ ഒണ്ടാക്കും ആഹ് പ്രത്യേകിച്ചൊരു ഇതൊന്നുല്ലാ പിന്നെ എന്തെങ്കിലൊക്കെ സ സ്നാക്സ് എന്തങ്കിലും കാണും പിന്നെ അതൊക്കെ ചവച്ച് ചായ കുടിക്കുന്നോണ്ട് പിന്നെ ഒന്നും ഒണ്ടാക്കാനും തോന്നൂല്ലാ
ആഹ് കടയി നിന്ന് വാങ്ങിച്ചിട്ടുള്ള പലഹാരങ്ങളൊക്
ആഹ് അതെ ആഹ്
ആഹ് അതെ ആഹ് അപ്പഴ് പിന്നെ നമ്മക്ക് പിന്നെ മഴയൊക്കെ ആകുമ്പോ പിന്നെ മടിയും ആയിരിക്കുവല്ലോ ചെയ്യാനായിട്ട്
രാവിലെ ഒണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മക്ക് കാണും വൈയ്യിട്ടെ അതൊക്കെ ആഹ് അതൊക്കെ കൊച്ചുങ്ങളൊക്കെ അതൊക്കെ കഴിക്കും രാവിലെ അവർക്ക് നല്ലോണ്ണം കഴി ക്കാ കഴിച്ചിട്ട് പോവത്തൂ ഇല്ലാ അതുകൊണ്ട് വരുമ്പോ തെരക്കും.
ആഹ് അപ്പൊ അതെടുത്ത് കൊടുക്കും.
ഉം അതെടുത്ത് കഴിക്കും
അപ്പൊ പണി കൊറച്ച് എളുപ്പവാകും.
ഉം പിന്നെ അത് തോന്നുവാണെങ്കി അത് കഴിക്കും അല്ലെങ്കി ചോറിന്ന് നല്ല കറിയണോന്നൊക്കെ തൊറന്ന് നോക്കീട്ട് കറി നല്ലാണെങ്കി അന്നേരം ചോറ് തിന്നും അങ്ങനെയെക്കെ അതാണ്
അതെല്ലേ ആഹ് അതൊക്കേണ് ഇപ്പം എന്തെങ്കിലൊക്കെ പി പരിപാടികളൊക്കെ വന്നാ പിന്നെ നിങ്ങള് അവിടെന്താണ് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന ആഹാരങ്ങള്?
നമ്മള് സാധാ പിന്നെ അരിപ്പത്തിരി. ആഹ് സാധാ പൊറോട്ട ബീഫ് കറി.
ഓഹ് ഇണ്ടാക്കൊ അതോ കടേന്ന് വാങ്ങോ?
കടേന്ന് ഇവിടെ ഒരു മില്ലുണ്ട് അവിടെന്ന് പിന്നെ ഈ പൊറോട്ട അല്ലാതെ എടുക്കുന്നണ്ടല്ലോ മറ്റേ കിട്ടും ആഹ് അത് ഇവിടെ ഒരു മില്ലുണ്ട് അടുത്ത് അവിടുന്ന് മേടിക്കും
അവിടെന്ന് വാങ്ങോ അരിപ്പത്തിരി വീട്ടിലൊക്കെണ്ടാക്കും അല്ലേ?
ആഹ് ഞാൻ അരിപ്പത്തിരി ഞാൻ ഉണ്ടാക്കും.
ഉണ്ടാക്കും അത് പിന്നെ
ഉം ആഹ് അത് മ്മളെ കൊണ്ട്പാടാ പെണ്ണുങ്ങളെ കൊണ്ട്പാടാ ഉണ്ട ക്കുന്നോർ കാണും പക്ഷെ എന്നെ കൊണ്ട് ഒന്നും അറിഞ്ഞൂടാ.
ആഹ് ആഹ് ഉണ്ടാക്കുന്നവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടെയ് യു
ഉം ആഹ് ഉണ്ട് ണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ട്ടുണ്ട് പക്ഷെ ഇനി പരീക്ഷിച്ച് അരി പഴായി കളയേണ്ടാന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതിരിക്കും.
ആഹ് അത് പിന്നെ കൊറച്ച് രണ്ട് മൂന്ന് പേരങ്ങാണൊക്കെ ഉണ്ടെങ്കി ചെറിയൊരു മാവ് എടുത്ത് വെച്ച് ചെയ്ത ഓകേ ശരിയാണ്.
ഉം
ഒരുപാട് പേർക്കൊന്നും ഉണ്ടാക്കാനൊന്നും
ആഹ് എല്ലാർക്കും കൊടുക്കാൻ പറ്റൂല്ല നമ്മക്കന്നെ കഴിച്ചിട്ട് നമ്മളന്നെ കുറ്റം പറഞ്ഞിട്ട് തിന്നാനെ പറ്റു.
അതെ അതെ പുറത്തുന്ന് വരുന്ന ആരും
കൊടുക്കാൻ പറ്റത്തില്ല. നമ്മള് എന്തേലും കുറ്റം ഉണ്ടെങ്കി നമ്മളന്നെ നികത്തിക്കോളോലൊ കാരക്ക ഞാൻ ഉണ്ടാക്കിയാന്ന് പറയല്ലേ
ആഹ് പുറത്തുന്നുള്ളവർ വന്ന ആ കുറ്റം കൂടെ കേക്കണ്ടേ. അതെന്നെ പിന്നെ എന്തൊക്കെണ്?
ആദ്യയിട്ടാണ് ഈ പൊറോട്ട കഴിക്കണന്ന് അവര് പറയും
അതെ അതെ അങ്ങനത്തെ പ്രത്യേകതരം പൊറോട്ടയാണെന്ന് പറയും.
ഉം
അവിടെ പിടിക്കുമ്പോ ഇവിടെ പോണ ഷേപ്പ് ഇല്ലാത്തതൊക്കെ ആയിരിക്കാം. ഞാൻ പക്ഷെ പൊറോട്ട ഇങ്ങനെ ചെയ്യും ഒറ്റക്കല്ല ഇങ്ങനെ വീ ട്ടില് പിന്നെ ആണുങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ കൂട്ടത്തി പോയി കിടന്ന് വെരകും.
ഉം ഉം
അപ്പം ആഹ് വെറോട്ടേത് ഒക്കേ അടിക്കാനൊക്കെ അറിയാം കൊച്ചിലേ ചെയ്യും.
ഉം
അപ്പം അടിക്കാനറിയാം പക്ഷെ അവർക്കൊപ്പൊന്നും എത്തൂല ഞാൻ അടി ക്കുന്നത് കൊച്ചു പിള്ളേർക്ക് കൊടുക്കും വലിയവർക്കൊന്നും കൊടുക്കാൻ കാണത്തില്ല
നമ്മളും ഈ പെരുന്നാളൊക്കെ ആകുമ്പം ഇതെ പോലെ ര രാവിലെ വെളുപ്പിനൊക്കെ ആഹ് പഴൊക്കെ അടിക്കുമ്പോ അയിന്റെ മാവൊക്കെ പൊറക്കി തന്നെ ഉരുട്ടിയൊക്കെ ഉണ്ടാക്കും
ആണല്ലേ ആഹ് ഞങ്ങള് പെരുന്നാളിന് ഇവിടെ ഉറട്ടിയാ ഉണ്ടാക്കുന്നെ
ആ നിങ്ങള് ഉറട്ടി ഉണ്ടാക്കും
ഞങ്ങള് ഉറട്ടിയും പിന്നെ ബീഫ് കറിം എന്താ തുമ്മുന്നല്ലോ മഴായിട്ട്
അല്ലാതെ എപ്പഴും തുമ്മല
വല്ല മഴയെടെ തന്നെയാവും ശ്രദ്ധിക്ക്
അല്ല അവക്ക് അല്ലേലും തുമ്മലുണ്ട് മഴ അല്ലെങ്കിലും അടുത്തൂടെ ആരെങ്കിലും പോയാലും മതി ആഹ് അലർജിയുണ്ട്
മലർ
അവളെ മുടി എന്നെ വന്ന് മൂക്ക് തട്ടിയാലും മതി മുഖം കഴികിയാലും തുമ്മല്
ആഹ് അത് കെടക്കുന്നാലും തുമ്മും കേട്ടോ പെട്ടെന്ന് തലയൊക്കെ വിയർത്തിട്ടെ
ആഹ് അങ്ങനെപ്പൊ അവിടെ കെടന്ന് ഉറങ്ങി ഉറങ്ങി എണീച്ചിട്ട്
അതെ അതെ
വിക്സ് എടുത്ത് അപ്പഴേക്കും കൊറച്ച് നേരം വിക്സ് എടു അപ്പ ഇങ്ങനെ അതിന്റെ സ്മെല് ഇടിക്കുമ്പോ അങ്ങ് മാറും
അതിന്റെ മണം പിടിക്കിമ്പോ പക്ഷെ അലർജി വന്നാൽ അത് ചികിത്സിക്കണം അത് ഭയങ്കര- പാടാ പിന്നെ പിന്നെ ആവുമ്പോഴേ- എനിക്കും കുഞ്ഞിലെ ഇങ്ങനെ ചെറിയ അലർജി വന്നതാ ഇപ്പൊ മൊത്തം അലർജിയാ ആഹാരം വരെ അലർജിയാ
ആ ഇത് ഇവക്ക് ഇപ്പൊ ഒരു വർഷം കൊണ്ട് ഇങ്ങനെ ഒണ്ട്
അത് അത് ആഹാരത്തിലൊന്നും കൊഴപ്പവില്ല അല്ലാതെ വെറുതെ അങ്ങ് മാ കുളിച്ച് കേറുമ്പോഴ് ഈ വെളുപ്പിനൊക്കെ എണീക്കുമ്പോഴൊക്കെ അങ്ങനെയുണ്ട്
അതെ ആശുപത്രിയിലൊന്നും കാണിച്ചില്ല
കാണിച്ചില്ല അവള് മറ്റേ ഇല്ല ഗുളികയുണ്ടല്ലോ ചെറിയെ -
തുമ്മലിന്റെ അലർജിക്ക് കഴിക്കുന്നല്ലോ ഉറക്കം വരുന്ന ഒരു ഗുളിയുണ്ട് തന്നെ അത് അര മുറിയൊക്കെ കൊടുക്കുമ്പോ
അത് തന്നെ അത് ഏ ഏതാണ് അതിന്റെ പേര് വരുന്നത്
അവിലോ അന്തരോ അതിന്റെ പേര് എനിക്കും ചെറിയ നീളമുള്ള ഒരു - കനം കൊറഞ്ഞ
ആഹ് അവിലന്ന് പറഞ്ഞൊരു ഗുളിയുണ്ട് ഞാൻ അലർജിയൊക്കെ വരുമ്പോ എനിക്ക്- ബീഫൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു പോത്തറച്ചിയൊക്കെ കഴിക്കുമ്പം കൊണ്ട ടും ആഹ് ഭയങ്കര ഒറക്കവാ ഒരു ദിവസം മൊത്തം വേണങ്കി കെടന്ന് ഒറങ്ങും
ആഹ് അത് എല്ലാരും പറയുന്ന അത് ഈ മാനസിക അസ്വസ്ഥതയുള്ളോർക്ക് കൊടുക്കുന്ന ഗുളികയെന്ന് പറ പറയുന്നത് അങ്ങനെ കഴിച്ചൂടാന്ന് പറയും
ആണോ അങ്ങനെ എനിക്കറിയില്ല ലോ
അവർക്ക് അങ്ങ് ഒറങ്ങാൻ വേണ്ടി ഈ അലർജി വരുന്നോരും തുമ്മല് മാറാനെ ഒറങ്ങ ഒറങ്ങണം
ആണോ
ഒറങ്ങാൻ വേണ്ടിയ അവള് കൊടുക്കുന്ന അതാണ് അങ്ങനെ കഴിച്ചൂടന്ന് പറയും
അതെ അതെയോ അത് എനിക്ക് അറിയില്ല എനിക്ക് അലർജിക്കാണ് ഈ ഗുളിയ കഴിക്കണെന്ന് - ആ ഞാന് ഇങ്ങനെ കേക്കാറ്
ഉം അത് ഈ മെഡിക്കൽ സ്റ്റോറില ഒരാള് പറഞ്ഞു തന്നത അങ്ങനെ ആഹ് അത് കയിക്കുമ്പോ അയ്യോ അത് സ് സൈഡ് എഫക്ട് ഒന്നും ഇല്ല അത് ഇങ്ങനെ നമ്മക്ക് ഒറക്കം വരൂ എന്നുള്ള ഒരു ഇതേ ഒള്ളൂ ഇത്ര മണിക്കൂർ കഴിയുമ്പോ നമുക്ക് ഒറക്കം വരുവരും അത് അയിന്റെ എഫക്ട് കേറി പിടിച്ച് പക്ഷെ മയങ്ങി എണീക്കുമ്പോ നമ്മള് തുമ്പലും അലർജിക്കെ ഉണ്ടെമാറും
ആഹ് അത് കൂടുതലും ഈ മയങ്ങുന്ന അമ്മക്ക് അലർജിയുടെ ഗുളി കഴിക്കുമ്പോ നമ്മള് മയങ്ങും അതായത് നമുക്ക് ഈ ചൊറിച്ചില് വരുന്ന അലർജികള് ഒണ്ടാവും പൊറം ചൊറിച്ചിലേ വെറുതെ ഇരിക്കുമ്പോ നമ്മള് ഈ പൊറം മൊത്തം ചൊറിയും ഈ മയങ്ങുന്ന സമയം ഇത് ആകുമ്പഴത്തേക്കും നമ്മള് മിണ്ടാങ്ങിരി ക്കല്ലേ ആ സമയത്ത് ഇത് അങ്ങ് കൊറയും അത് കൊണ്ട് ആണ് ഇവര് പ്രധാനായിട്ടും ഈ ഇതിന്റെ ഒറക്കത്തിന്റെ അംശം ഒള്ളത് ഒക്കെ എയിരിക്കും ഉ തരുന്നത് അത് പോലെ തന്നെ നമക്ക് ചോമേടെ മരുന്ന് തരമ്പഴും നമ്മള് ചോമേടെ മരുന്ന് എല്ലാം കുടിക്കുമ്പോ ആ ഒറക്കം വെരുവല്ലേ ഞമ്മളി ഇരുന്ന് ഒണന്ന് ഇരുന്ന ഫുള്ള് ചോമച്ച് ചോമച്ച് നെഞ്ച് എല്ലാം അങ്ങോട്ട്‌ എറങ്ങി പൊവും
ഉം
അതാണ് അപ്പ ഞാനും ഇങ്ങനെ കഴിക്കുന്ന കൊണ്ട് എനിക്ക് അറിയാം ഭയങ്കരമായ ബുദ്ധിമുട്ട് ആണ് എവലിന്റെ ഗുളിയ ഒരു ദിവസം രണ്ടെണ്ണം ഒക്കെ ചെലപ്പോ കഴിക്കും ഞാൻ എടുത്ത് കാരണം പെറം മൊത്തം ചൊറിയും അറിയാതെ എങ്ങാനും പോത്ത് എറച്ചി ഒക്കെ കഴിച്ചു പോയാ
ആഹ് അഹ്
ഇപ്പ എല്ലാർക്കും ഈ പിന്നെ എറച്ചിടെ ബുദ്ധിമുട്ട് ഒണ്ടല്ലോ കഴിക്കാൻ പറ്റാ
ആഹ് എല്ലാർക്കും ഒണ്ട് എന്റെ വീട്ടി എന്റെ മൂത്ത ചേട്ട ൻ ഒണ്ട് എന്റെ പപ്പക്ക് ഒണ്ട് അല്ല നീരിളക്കാണ് പൊറത്ത് വരും
ആഹ് അത തന്നെ അത തന്നെ മൊത്തം തടിച്ച് മൊഖം ഒക്കെ നമ്മടെ മോഖോണോ എന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയില് ആയിപ്പോവും വെള്ളം നനഞ്ഞാല് ഭയങ്കരായിട്ട് അതങ്ങ് കൂടും മുറിവ്
മം എനിക്ക് പിന്നെ ബിഫ് അത് ഒക്കെ കഴിച്ചാ വയറിന് പിടിക്കൂല പിന്നെ ബാത്റൂമിന് ഇറങ്ങാൻ നേരം കാണുല്ല
ആണോ എനിക്ക് ബീഫ് കഴിച്ച ഇത് പോലെ ചൊറി ആഹ് എനിക്ക് ചോറിച്ചിലാ അത് പോലെ ശ്വാസകോശ ത്തില് വരും എനിക്ക് അലർജി അകത്ത് വെരും അപ്പം ഭയങ്കര വരും എന്ത് തരം അലർജികള് ആ അല്ലേ
ആഹ് അതെ അതെ എന്തിന്റെ ആന്ന് നമ്മക്ക് ചെന്ന് ചെ